ഹലോ
ഓ പറയൂ, കേക്കുന്നുണ്ടോ?
ഓ കേക്കുന്നുണ്ട്, എന്താ വർത്താനം?
നല്ല വർത്താനം സുഖം അങ്ങനെ പോന്നു.
ആഹ്, എന്താ പഠിക്കണോ?
ആ ഞാനിപ്പോ പ്ലസ്ടു കഴിഞ്ഞു. ഹലോ ഹലോ കേക്കുന്നില്ല ആ ഇപ്പൊ പ്ലസ്ടു ടു കയിഞ്ഞു
പ്ലസ്ടു കയ്ഞ്ഞു ആ കേട്ടപ്പതോന്നി ഏ പ്ലസ്ടു കഴിഞ്ഞ എന്താ എന്താ പഠിക്ന്ന?
ഞാന് ആർമിന്റെ ചെറിയൊരു എക്സാം എയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്ക.
ആ ആ അങ്ങനെ
ചായുടിചോ?
ഓ ചായൊക്കെ കുടിച്
ആണോ, എന്താ കടി?
കടി ഏത് ബന്ന്, അവിടെ?
ഇവിടെ ചായ അമ്മളങ്ങനെ കുടിക്കലില്ല
ഇല്ലല്ലേ ആഹ ആഹ്
എ ഇനിയിപ്പ ഉപ്പച്ചി ഏ പാലോ അങ്ങനെ എന്തെ കൊണ്ടരണെങ്കില് അങ്ങനെ ചായ വെക്കണം. എല്ലാണ്ട് കട്ടൻ ചായ പൊതുവെ ആരു അങ്ങനെ കുടിക്കലില്ല.
ഇല്ലലേ ആഹ്
ഉ ഉ
പാലെ കുടിക്കണ്ടാവു
പാൽചായ പാല്ന്നല്ല പാൽചായ ഇഷ്ട.
ആഹ ചായ കുടിച്ചില്ല
ഉ ഉം ഇപ്പച്ചി കൊ ഇപ്പച്ചി പാല് കൊണ്ടന്നാ പാൽച്ചായ വെച്ച് കുടിക്കണം.
അല്ലെങ്കിൽ കൊണ്ടുവന്നില്ലെങ്കിലോ? ആഹ അപ്പൊ വെശപ്പ് ഉണ്ടാവൂല്ലേ
വിശപ്പ് ഉണ്ടാവില്ല നമ്മള് പിന്നെ ഉച്ചക്കെ ചോറ്യിച്ച് പിന്നെ നമ്മള് അങ്ങനെ വൈകുന്നേര അങ്ങ
അയിനെ ഏ അയിന് എങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്താ മതി. പാല്പ്പൊടി വാങ്ങിച്ചാ മതി പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചാ പോരെ
ആ പാൽപ്പൊടി വാങ്ങി വച്ചാൽ മതി, വാങ്ങി വെക്കാം ഞാൻ പാൽപ്പൊടി രാവിലെ വാങ്ങിയതാ അത് ഞാൻ തിന്ന് തീർക്കു.
ആഹ് തിന്ന് തീർക്കരുത് ഒരു കുറച്ച് തോന പേക്കറ്റിനായിട്ട് വാങ്ങി വെക്കണം.
ഉം ഞാൻ രണ്ടെണ്ണ വാങ്ങേ രണ്ടും ഞാൻ ഇര്ന്ന് തിന്ന്
അങ്ങന ആയ പിന്നെ കഴിയും
ആഹ് അതാ പ്രശ്നം നിന്നുപോയി ആഹ് പാൽപ്പൊടി എനിക്ക ഇഷ്ടം
ആഹ്
ഉം
വേറെന്താ
വേറെന്ത അങ്ങനെ പോന്നു നിങ്ങളെന്താ വർക്ക് ചെയ്യാണോ അല്ലെങ്കിൽ മാരീഡ് ആണോ
ഞാന് കല്ല്യാണം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷ കല്യാണം കഴിഞ്ഞിട്ട്
പിന്നെ കല്യാണം നോക്കുന്നുണ്ടോ
ഇഷ്ടമാതിരി കല്യാണം വരുന്നുന്റെ ബട്ട് ഞാനിപ്പ നിൽക്കുന്നില്ല
അതെന്താ
ഏ ഒന്നാമത് എനിക്ക് ചെറിയ റിലേഷൻ ഉണ്ട് പിന്നെ അത് മാത്രല്ല ഒന്ന് ജോലികളൊക്കെ ആയി ഒന്ന് സെറ്റിൽഡ് ആയിട്ട് വേണം കല്യാണം കഴിക്കാന് ആ ഒറ്റ മൈൻഡ
ആഹ് അങ്ങനെ ഉഷാറാകട്ടെ
ഞാൻ അറിയാത എടുത്ത പോയത പ്പോ അങ്ങോട്ട് അനിയൽണ്ട് ഇവിടെ
അനിയൻണ്ടില്ലേ ആഹ് ആഹ്
ഹലോ വേറെ കോള ഫുഫു ആരു അല്ല വേറെ കോള
പറ്റൂല അല്ല അല്ലെങ്കിൽ സംസാരിക്കും
പിന്നെ ആ ന്റെ ഫ്രണ്ട്സ ഒക്കെ ഇങ്ങനെ വിളിക്കലുണ്ട് അപ്പൊ ന് വിചാരിച്ചു ഓള് ആരെങ്കിലുമായിരിക്കുന്ന്
ആഹ് അങ്ങനെ
ഉം പിന്നെ
ഫ്രണ്ട്തായിട്ട് കമ്പനിയൊക്കെ ഉണ്ടല്ലേ
ഓഹ്
ഫ്രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് കമ്പനിയൊക്കെ ഉണ്ടല്ലേ
ആഹ് ബെസ്റ്റ് ഫ്രണ്ട്ന്ന് പറയാനേ ആകെ മൂന്ന് ഗേൾസ് മാത്രേ ഉള്ളൂ ഒ
ആഹ് അങ്ങനെ ആ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഒരാൾക്ക് ഇപ്പൊ ഒരാളണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് മൂന്നാളൊക്കെ ഒരു അഞ്ചാറെ എട്ട് ആൾക്കാരൊക്കെ ബസ് ആയിട്ട്ട് കംപനി ഉണ്ടാവും
ആഹ് പക്ഷേ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട മിണ്ടൊന്നുന്നും എന്റെ ബോയ് ഫ്രണ്ടിൽ ഇഷ്ടോന്നല്ല
ഇല്ലല്ലേ ആഹ് അത് ചിലോർക്ക് ഇഷ്ടം ഉണ്ടാവൂല ന്നെ ചെലോല് വേറെന്തോ ഒരു തെയ്ക്കോ ഒരു ടൈപ്പേ
ഇത് ഭയങ്കര കുശുമ്പാ
ആണ് കുശുമ്പാണ് ആഹ് ചെല അഹ് ഓരോരുത്തരോരോ സ്വഭാവാ
ആഹ്
ആണോ
പിന്നെ
ഇന്റ ഹസ്ബൻഡ് പിന്നേഴ് അങ്ങനെ എങ്ങട്ടും വിടലൊന്നുല്ല
ആഹ് ഇന്നെ വിടു ഒക്കെ പക്ഷെ എന്താറയോ ഇന്നലെ എൻ്റൊരു ഫ്രണ്ട്ണ്ട് ഓള് ബാംഗ്ലൂരിലാ പഠി അ് ബാംഗ്ലൂരിലാ ഓള വീട് ട്ടോ ഓളിങ്ങനെ ര ഇന്നലെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച്
ആഹ്
അത് പറഞ്ഞയിന് വേ എന്താറയാ വയങ്കര കുശുമ്പാ കാരണം ഓ അവ ഓന്ക്കത്രയിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ
ആഹ്
ഉം പിന്നെ
വേറെന്താ
വേറെന്താണ് അങ്ങനേ പോണു പിന്നെ ഇങ്ങള് വേറെന്തെ വർക്കെയ്യുന്നുണ്ടോ അല്ലെങ്കില് ഇതാണോ വർക്ക്
ഇല്ല ഞാനൊരു വർക്കൂല്ല ഞാനിതന്നെ വർക്കെയ്യണുള്ളൂ
ആഹ് ആഹ് പിന്നെ എങ്ങനെ പോവുന്നു ലൈഫുതൊക്കെ
ലൈഫ് കൊയപ്പൊന്നുല്ല ഞാനെന്റെ വീട്ടിലാള്ളെ
ആണോ
ആഹ് അൻ്റേ തറവാടാ
എല്ലാ യമ്മള സ്വന്തം വീടാ
സ്വന്തം വീടാ നല്ലഹ് ട്ടോ ഞാനാദ്യേ പറയാ ആഹ് സ്വന്തം വീടായാ നല്ല ഒര് നമുക്ക് ഒരു എല്ലാ നമ്മളെ ഇഷ്ടത്തിന് എല്ലാ കാര്യോം ചെയ് യ്യാ
അതെ ഇതിപ്പോ പറയാനായിട്ട് ചെറിയൊരു ഓടിട്ട വീടാന്ന് രണ്ട് റൂമേയുള്ളൂ ഇനിയിപ്പം ഇത് മാറ്റണം ഇൻശാ അല്ലാഹ് എനിക്കൊരു ജോലിയൊക്കായിട്ട് വേണം പുതിയൊരു വീടൊക്കെ സെക്കി റ്റാവാന്
ആഹ് അങ്ങനല്ല ഹസ്ബൻഡിന്റ വീടെങ്ങനാ തറവാടാ
ഏഹ് ഞാന് കല്യാണം കഴിക്കാൻ വന്നോൻ്റിയാ
ആഹ്
ആഹ് ഓന്റെ വീട് മറ്റേ ഇതാ വാർപ്പിന്റെ വീടാ തറവാടൊന്നല്ലാ സ്വന്തം വീടാ ഓരെ അതെ
ആഹ് അങ്ങനെ സ്വന്തം വീടാ നല്ലഹ് വേറെന്താ
ഇനിപ്പ നമുക്ക് വേണേല് നമ്മള ഇഷ്ടത്തിലാണെങ്കില് ഉം നമ്മക്ക് സ്വന്തായിട്ട് നമ്മക്കൊരു വീടിനെ സ ദാ
അഹ് ആഹ് അതന്നെ നമ്മള ഇഷ്ടത്തിന് നടക്കാ
അതെ
ആഹ്
പിന്ന
പിന്നെ വേറെന്താ
ഇങ്ങൾത് ലൗ മാരേജാണോ അറേഞ്ച്ഡ് മാരേജാണോ
ഞാനോ ഞാന് അറേഞ്ച് മാരേജാ കഴ് ഇങ്ങോട്ട് വന്ന് സെറ്റായതാ
ആണോ
ഞാനീ നോക്കിയത് വേറെ പോകുന്നതാ അല്ലാതെ ഞാന് ച് സൊത് ചൊ സ്വന്തപരമായിട്ട് കൊറെ ആൾക്കാര് വരലുണ്ടല്ലോ അപ്പൊ അതൊന്നും ഇൻക്ക് പറ്റൂല പറ്റ് പറ്റീല്ലായിരുന്നു
ഏഹ് ലാസ്റ്റ് ഇത് പറ്റി ന്നിട്ട് അതില് നിന്ന്ല്ലേ
ആഹ് അഹ് ഞാൻ നല്ലോ നോക്കിട്ടേ കെട്ടൊള്ളൂ നിന്ന് അങ്ങനെ നിന്നിട്ടല്ല എനിക്ക് പഠിക്കാനയ്ന് താല്പര്യം പിന്നെ
ആഹ്
അങ്ങനെ വന്ന് നിക്കല്ലേ അപ്പൊ
ഉം ഇതിപ്പ നമ്മള് രണ്ട് ണ്ടാളെയും ഡ്രീമ് നല്ലോണ്ണം പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് ട്ട് നമ്മള് സ്വന്തം ചെലവിൽ തന്നൊരു കല്യാണം നടത്ത ആ ഒറ്റ മൈന്റ
അ ആഹ് ആഹ് അതാണ് ഉഷാറ് അതാവുമ്പോ സങ്കടം ഉണ്ടാവില്ല ടെൻഷനും ഉണ്ടാവൂല ഉം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പില എന്റെ കല്യാണണ്ടായി
ഓ പെട്ടെന്ന് ഉണ്ടായിരുന്നില്ലേ
ആഹ് പെട്ടെന്ന് ഇണ്ടായതാ അത് ബ്രോക്കറ് കൊണ്ടുവന്ന്
അതുമാതിരി ഇന്റൊരു ഫ്രണ്ടിന്റെ കല്യാണം ഇപ്പള കഴിഞ്ഞത് ഇപ്പ് ള് ഒരു ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു
ഒക്കെ ഒരോരുത്തരെ വിധിയാ ഒരാഴ്ച മുമ്പാ കഴിഞ്ഞത് ലൗ മാര്യേജ് ആഹ് അതന്നെ നമ്മക്ക് വിധി വിച്ചത് നമുക്ക് ആ ടൈമിനാവുമ്പം കിട്ടും
കിട്ടും
ഉം നമ്മളെ വിധി പോലെ ഉണ്ടാവും എല്ലാ കാര്യോം
ഇക്ക് ഭയങ്കര ഇതാ ഓനെ കിട്ടൂലേ ന്നുള്ളൊരു പേടിയാ
തോനെ കിട്ടൂലേന്നോ
ഓനെ കിട്ടൂലെ ന്നുള്ളൊരു പേടി
ആഹ് വീട്ടുകാർക്കും എങ്ങനെ സമ്മതാ
ഏഹ് എന്റെ വീട്ടില് ഉപ്പച്ചി ഈ ലവ് മാര്യേജിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ത്ത ആളാ ഇനിയിപ്പ എന്താ അവസ്ഥ അറിയില്ല ഞങ്ങളെത് ഒക്കെ റിലേഷൻ വീട്ടിലൊക്കെ പിടിച്ചിട്ട് ഇച്ചിരി എന്താറയാ അപ്പം ചെറിയൊരിത്ണ്ടായിരു ന്നൊള്ളൂ പക്ഷെ ഇപ്പ വല്യ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ ഇപ്പച്ചി ക്കെന്നാലും ഒരു ചെറിയ ഇത്ണ്ട്
ചെലത് നടക്കും ചെലത് നടക്കൂല അങ്ങനൊക്കാണ് ഞമ്മക്ക് വിധിച്ചത് എന്താച്ചാൽ അത് കിട്ടും അപ്പൊ അനക്ക് ഇത് വിധിച്ച്‌ണെങ്കില് ആഹ് വിധിച്ചി‌ണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിട്ടും അങ്ങനെയൊക്കെയാണ് ലൈഫ് പക്ഷെ എന്തായാലും വേണ്ടീല്ല തറവാട് തറവാടല്ലാത്ത നോക്കിയാൽ മതി അതായിരിക്കും നല്ലത്
ആഹ് അ തറവാ
പിന്നെ തറവാടാകുമ്പോ എച് എല്ലാരൊല്ല എല്ലാരും പ്രശ്നണ്ടാവൂല്ല പക്ഷെ ചെലോരായിട്ട് പ്രശ്ന അത് നമ്മക്ക് കണ്ടെത്താൻ കഴിയൂല്ല അത് നമ്മക്ക് അവിടെ പോയാലെ നമ്മക്ക് അറിയാൻ പറ്റും വേറെ ഇഷ്യൂണ്ട് ഇന്റെ കൊഴപ്പല്ല ഇന്റെ വീട്ടുകാര് കൊഴപ്പല്ലട്ടോ ഇന്റത് നല്ലതാണ് കൊഴ ഇപ്പൊന്നുല്ല ഇന്നാലും ഞാൻ തറവാട് ഇല്ലാത്താ നോക്കിയത് അ അതാകുമ്പോ നമുക്ക് നല്ല നെലേൽ നിക്ക പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ സ്വ സ്വന്തം വീട്ട് തന്നെ നിക്കാം
ആഹ് അവിടെക്കെ ആവുമ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനൊന്നും ജീവിക്കൻ പറ്റൂല്ല സ്വന്ത വീട്ണ്ടെ നമുക്ക് ഇഷ്ടത്തിന് ജീവിക്കാം
ആഹ് അതെ അതെ
പിന്നെ ഇപ്പൊ രാത്രിക്കത്തെ ഫുഡൊക്കെ ആവാനായോ
രാത്രിക്കത്ത് ഇവിടെ ദോശയാണ് ഇണ്ടാക്കിയെ അവിടെ
ഇവിടെ ചോറ് ഇണ്ടാക്കണം, പിന്നെ ചിക്കൻ കറി ഇണ്ടാക്കണം.
അപ്പോ ഏഹ് ഉച്ചക്കക്കും രാത്രിക്കക്കും അവടെ വേറെ വേറെ ഫുഡാ?
അത് എന്താ പറയാ ഇവടെ ഉമ്മച്ചിക്കെ പണിക്ക് പോവ്ന്നോണ്ട് നമ്മക്ക് വേണ്ട രീതിയിലെ വെക്കൊള്ളു. പിന്നെ രാത്രി വന്ന് ചൂടോടെ ക ഇവടെ ഭയങ്കര തണുപ്പല്ലേ അപ്പൊ തണുത്ത ഫുഡോന്നും കഴിക്കാനാവൂലല്ലോ?
ആഹ്.
അപ്പൊ ചൂടോടെ തന്നെ നമ്മള് ഇണ്ടാക്കും.
ആഹ് അങ്ങനെ ചെലോട്ത്ത് അങ്ങനാണ്. ചൂട്ള്ള ഫുഡ്. ഇന്റെ അവിടെ ഈ ഹസ് ബന്റിന്റെ വീട്ടിലങ്ങനാ. രാത്രി ചപ്പാത്തി. ഏഹ്, രാവിലെ ചോറ് അങ്ങനാ അങ്ങനൊക്ക. രാവിലെ ചോറ്, രാത്രി ചപ്പാത്തി.
ഫുള്ള് എല്ലാര്ക്കു ചോറാ വേണ്ടെ. ഈ ചപ്പാത്തി അങ്ങൻത്തെ വേണം നിർബന്ധല്ല. ചോറാ മെയിനായിട്ട്.
ആഹ്, അവിടെ പിന്നെ ഹസ്ബന്റിന്റെ വീട്ട് പിന്നെ ഇമ്മ ഇണ്ടാക്കിക്കോളും ചോറ്. ഫുഡും കാര്യവും എല്ലോം. ചോറും കറിയൊക്കെ കൊറെ പാത്രൊക്കെ മോറും ഒക്കെ ചെയ്യും. ഇൻക്ക് പണിയൊന്നുല്ല. ഇന്നാലും ഏഹ് തറവാടാവുമ്പോ
അഹ്, അഹ് ഭാഗ്യ. പക്ഷെ എന്നാലും ഏഹ് ഞമ്മള് സ്വന്തം വീടാണ് നല്ലത്. ഉം ഒന്നൂടെ ചോയിച്ചോക്ക് നല്ല
അതെ.
ഉം.
പിന്നെ
ഏഹ്.
ഉം പിന്നെ എല്ലാർക്കും സുഖം തന്നെ അവിടെ?
ഓഹ് സുഖം തന്നാ. കൊഴപ്പ ഒന്നൂല്ല.
ഓക്കെ ഇന്നാ ഞാനിനി അങ്ങോട്ടേക്ക് വിളിക്കാ.
ആഹ്, അയ്ക്കോട്ടെ ഇന്നാല്.
ഓക്കെ.